ഹലോ
ഹലോ കേൾക്കാമോ
ആഹ് കേക്കാ
എന്തെക്കെയിണ്ട് വിശേഷം സുഖവാണോ നിനക്ക്
ഓഹ് സുഖം അവടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവടെ നല്ല വിശേഷം ഇവടെ ഇപ്പോ നല്ല മഴയാണ്. അവടെ എങ്ങനെയാ മഴയെക്കെയുണ്ടോ
ആ്ഹ് ഇവടി ഇപ്പം നല്ലോല്ല മഴ പെയ്യ്ന്ന്ണ്ട് നല്ല തണ്പ്പുണ്ട് നല്ല കാലാവസ്ഥയല്ലേ
അതെ അതെ എന്തൊരു ചൂടായിര്ന്നു കൊറച്ച് ദെവസങ്ങളായിട്ട് ഇപ്പൊ എന്തായാലും ആ ചൂടിന് നല്ല ആശ്വാസൊവുണ്ട് നിനക്കും അങ്ങനെ തന്നെയല്ലേ നിന്റെ നാട്ടില് ഇത്രേം ചൂടൊക്കെ ഉണ്ടായിര്ന്നോ?
ആഹ് എന്റെ നാട്ടിലു ഇതേ കണക്കാ നല്ല ചൂടായിര്ന്ന് ഇപ്പൊ നല്ല ആശ്വാസോണ്ട്
അതെ അതെ നമ്മള് മനുഷ്യർക്ക് ഇത്രേം ചൂടാണെങ്കില് പക്ഷികൾടെം മൃഗങ്ങൾടെം കാര്യം ക്കെന്തായിരിക്കും കഷ്ടം തന്നെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവറ്റകളൊക്കെ വലയുന്ന കാണുമ്പോ സങ്കടം തോ-
ആഹ് സത്യാണ് ഞങ്ങള് എന്നിട്ട് ഇവിടെ മൃഗങ്ങളൊക്കെ വരുമ്പം പട്ടികളൊക്കെ വരുല്ലോ അപ്പം അവർക്കൊക്കെ ഞങ്ങള് കിളികൾകൊക്കെ ഞങ്ങള് വെള്ളം പുറത്ത് വെച്ച് കൊട്ക്കാറുണ്ടായിരുന്നു
ആണല്ലേ ഇപ്പൊ നല്ല മഴയായത് കൊണ്ട് നല്ല ആശ്വാസമുണ്ട് അല്ല.. നീ മഴ നനഞ്ഞോ? നിന്റെ ശബ്ദം കേട്ടിട്ട് പനി ആയ പോലെ ഉണ്ടല്ലോ?
ആഹ് ചെറുതായിട്ടൊന്ന് നനഞാരുന്ന് കുറച്ച് ചൂടിനൊക്കെ കുറെചൂടൊക്കെ കിട്ടിയ ശേഷം ഇത് വരെമഴയല്ലേ അപ്പം പിന്നെ സന്തോഷത്തോടെ ഒന്നിറങ്ങിയതാ
അത് ശരിയാ മഴ പെയ്യുമ്പോ പുറത്തെറങ്ങി നിന്ന മഴ നനഞ്ഞ് ആസ്വദിക്കുന്നത് ഒന്ന് വേറെ തന്നെ സന്തോഷവാ
അതെ
പക്ഷെ സൂക്ഷിക്കണം കേട്ടോ ഇപ്പോഴത്തെ മഴയൊക്കെ പൈ നനഞ്ഞ്കഴിഞ്ഞാൽ പനി വരാനും അസുഖങ്ങള് പിടിക്കാനുള്ള സാധ്യതകള് വളരെ കൂടുതലാ
ആഹ് സത്യാണ് ഇപ്പഴ അസുഖങ്ങളോരോന്നും ഇപ്പഴല്ല ഇനി അങ്ങോട്ട് ജൂണക്കെ ജൂൺ മാസമൊക്കെ ആവുമ്പോഴ്ത്തേന് അതില് നല്ല മഴയാ യിരിക്കൊലോ
ഇപ്പ അസുഖങ്ങള് കൂടുതൽ വരാൻ ചാൻസുണ്ട്
അതെ പനിയായിട്ട് നീ അ.. അ.. ആശുപത്രിലൊന്നും പോയില്ലേ?
ഇല്ലില്ല നാളെ പോണം
തീർച്ചയായിട്ടും പോവണം കേട്ടോ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൃത്യസമയത്ത് വാങ്ങി കഴിക്കണം
ആഹ്
പിന്നെ അതൊക്കെ പോട്ടെ നിങ്ങൾടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞോ, അതോ ഇനിയും ഉത്സവങ്ങളൊക്കെയുണ്ടോ?
അത്യാവശ്യം ചെല സ്ഥലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി.. രണ്ട് മൂന്ന് അമ്പൽത്തില് ബാക്കിയുണ്ട്.
ആണല്ലേ ശരിക്കും പറഞ്ഞാ ഉത്സവ സീസണൊക്കെ കഴിയുമ്പോ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. എന്ത് രസമാണ് ഉത്സവങ്ങളൊക്കെ ശെരിക്കും നമ്മളാഘോഷിക്കുന്ന ദിവസങ്ങള.. ആന ചെണ്ടമേളം കെട്ടുകാഴ്ച അതൊക്കൊരു ഒന്നന്നൊരു കാഴ്ചയാ അല്ലേ?
ആഹ് സത്യം. അതു അല്ല ആഹ് പിന്നെ ആഹ് ഉത്സവ സമയത്തായിരിക്കും നമ്മുടെ വീടുകളില് നമ്മുടെ ബന്ധുക്കളൊക്കെ ഒത്തുകൂടുന്നത്. അപ്പഴ് അത് അതിനെരട്ടി സന്തോഷായിരിക്കും.
അതെ അതെ നീ പറഞ്ഞത് വളരെ സത്യ.. ഉത്സവ ദിവസം നമ്മുടെ ബന്ധുക്കളെല്ലാം കൂടി ഒത്തുചേർന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് അടുക്കളയിൽ കേറി സദ്യയും പായസോം ഒക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിച്ച് ഒരുമിച്ച് അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷം ഉള്ള കാര്യം തന്നെയാ
അതെ കൂടാതെ തന്നെ കെട്ടുകാഴ്ചകളും.. പിന്നെ ഉത്സവസമയം ആവുമ്പോഴായിരിക്കും ഈ ഉത്സ അമ്പലത്തിലൊക്കെ കൊറെ കളിപ്പാട്ടങ്ങളും ഐസ്ക്രീംസും അങ്ങനുള്ള കുറേ കട കുറെ കടകളൊക്കെ തുറക്കു അല്ലോ അപ്പ അത് നമ്മുക്കും കൊച്ച് കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷല്ലേ
അതെ അതെ അത് നീ പറഞ്ഞ വളരെ സത്യമാ ഈ ഉത്സവപ്പറമ്പുകളിലെ കടകളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ആഹാരങ്ങൾ വിൽക്കുന്ന കട. അതുപോലെ തന്നെ നമ്മള് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കും മാല കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതൊക്കെ വാങ്ങാനും സത്യം പറഞ്ഞാ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മകളാണ് ഉത്സവം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ആന നിനക്ക് ആന ഇഷ്ടമാണോ
ആഹ് എനിക്ക് ആന ഇഷ്ടാണ് പക്ഷെ എഴുന്നള്ളിക്കുന്നതിലൂടെ എനിക്ക് അത്രക യോജിപ്പില്ല അമ്പലങ്ങളില് കാരണം ഉത്സവം എന്നൊക്കെ പറയുന്നത് നല്ല ചൂട് സീസൺ അല്ലേ അപ്പൊ ആ ടൈമില് നമ്മുക്കും നമ്മുക്ക് പോലും ഇത്രക്ക് ചൂട് സഹിച്ച നോക്കുന്ന അപ്പ മിണ്ടാ പ്ര്രാണിയ അടെക്കെ കാര്യം എന്തു ആരിക്കും നാലഴച്ചക്ക് അപ്പഴ അവർക്ക് അതരു ബുദ്ധിമുട്ടല്ലേ
അത് നീ പറഞ്ഞത് വളരെ സത്യ നമുക്ക് പോലും അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത് അതിന് പരിഹാരമായിട്ട് നമ്മളിൽ പലരും ഫാനും എ സിയും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വീട്ടിലിരിക്കാറുണ്ട്. നമുക്ക് അങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കാം പക്ഷെ അവറ്റകളുടെ കാര്യം ഒന്ന് ആലോചച്ച് നോക്കൂ അവറ്റകള് എന്ത് ചെയ്യാൻ കഴിയും ഈ ചൂടത്ത് ഈ പൊരിഞ്ഞ വെയിലത്ത് ഏഹ് എഴുന്നള്ളിക്കുന്നതും ഒക്കെ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് സത്യം പറഞ്ഞാ അത് കാണുമ്പോ തന്നെ കഷ്ടം തോന്നും ഇങ്ങനെയുള്ള ചൂട് സഹിക്കാൻ വയ്യാതെയാണ് അവ അവറ്റകള് ഇടഞ് ഓടുന്നത് അതും നമ്മള് മനുഷ്യർക്ക് തന്നെ ആപത്തുണ്ടാക്കുന്നത്
സത്യാണ്. ഇപ്പം തന്നെ എത്ര വാർത്തകളാ കേക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആന ഇടഞ് മാര് ഓരോ പാപ്പാമാരെയും മറ്റേ ആ മനുഷ്യരക്കെ കൊല്ലുന്നത്
അതെ അതെ സത്യമാണ്. ഈ അടുത്ത് തന്നെ ഒരുപാട് വാർത്തകൾ അങ്ങനെ കേട്ടു എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേടിയുമാണ് എങ്കിലും ഉത്സവത്തിനൊക്കെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത് കാണുമ്പോ ശരിക്കും സങ്കടം തോന്നും അവർറ്റകളോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് തോന്നും ഇതൊക്കെ
സത് ത്യ പക്ഷെ സങ്കടം മാത്രല്ല എനിക്ക് ചെല ആനകളൊക്കെ കാണുമ്പം ചെല ആനകൾക്കൊക്ക ഒരു പ്രത്യേക ഭംഗിയില്ലേ അവരെ നല്ല അലങ്കരിച്ച് അവരൊക്കെ നിക്കുന്ന കാണുമ്പോ ഒരു സന്തോഷം കൂടി എനിക്ക് അനുഭവപ്പെടാറുണ്ട്
അതെ സത്യമാണ്. നീ ആനകളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്റെ ഒരു വലിയ ആഗ്രഹമാണത്. പക്ഷെ ഇതുവരെ അത് സാധിച്ചിട്ടില്ല കാരണം ആനയുടെ അടുത്തോട്ട് പോകാൻ എനിക്ക് പേടിയാണ്
എൻ എനിക്ക് അത് ഭയങ്കര പേടിയാണ് എനിക്ക് നല്ല ആഗ്രഹുണ്ട് ഫോട്ടോ എടുക്കുന്നത് പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല
ആണല്ലേ. പിന്നേ ഈ ഉത്സവങ്ങളൊ ക്കെ നടക്കുമ്പോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ എല്ലാ മതസ്ഥരും ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ
ഒണ്ട് ഉണ്ട് എല്ലാരും എല്ലാ മതങ്ങൾ ഓരു ഓരു ജാതി മത ഭേതമന്യെ എല്ലാരും വരാറുണ്ട് അതുകൾക്ക് തന്നെ അവരുടെ വല്ല പരിപാടികൾ ഉണ്ടെങ്കിൽത് പെരുന്നാൾ ആണേലും മുസ്ലിംസിന്റെ പരിപാടികളാണെങ്കിലും എല്ലാത്തിലും നമ്മള് ഹിന്ദുക്കളും പങ്കെടുക്കാറുണ്ട്
അതെയല്ലേ ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് ഏത് വിധ സ് ചടങ്ങുകളിലും ജാതി മത ഭേദമന്യ എല്ലാ മതസ്ഥരും ഒത്തൊരുമിച്ച് പങ്കെടുക്കാറുണ്ട് ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാലെ നമ്മുടെ നാട് നന്നാവു
അതെ അതെ
ഉത്സവങ്ങളെ പറ്റി ആ നീ പറഞ്ഞോളൂ
അല്ല പക്ഷെ ഇപ്പോഴ ഓരോ മനുഷ്യരും ഈ ജാതി ജാതി മതത്തെ പറ്റി സംസാരിച്ച് തർക്കങ്ങളും ഓരോ മരണങ്ങളൊക്കെ ഉണ്ടാവറുണ്ട് അത് നീ കേട്ടിട്ടുള്ളതല്ലേ വാർത്തകള്
അതെ അതെ അതൊക്കെ ഞാൻ കേൾക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ ജാതിമെന്ന ഭേദമന്യേ പല ആൾക്കാരും പെരുമാറുന്ന കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്
അതെ അതെ
ഉത്സവങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം ശരിക്കും നമ്മൾ മലയാളികളുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണത് നീ ആറ്റുകാൽ പൊങ്കാലക്ക് പങ്കെടുത്തിട്ടുണ്ടോ?
ഇല്ല എനിക്ക് പങ്കെടുക്കണന്ന് കുഞ്ഞുനാളൊട്ടെ ആഗ്രഹണ്ട് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല
ഞാൻ മൂന്ന് തവണ പങ്കെടുത് കഴി പൊങ്കാലക്ക് ഞാൻ പോയിരുന്നു വളരെ മനോഹരമാണ് എന്തൊരു തെരക്കാണ് അറിയോ ആ ദിവസം സത്യം പറഞ്ഞ നമുക്കൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തന്നെ അനുഭവപ്പെടുത്തില്ല ഭക്തി നിർഭരമായി പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഒരു കുളിർമയും സന്തോഷം ഒക്കെയാണ് ശരിക്കും അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. ഇത്രയും സ്ത്രീകൾ നിരന്ന് നിന്ന് പൊങ്കാല ഇടുന്ന കാഴ്ച അത് ശരിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് വരും കാലങ്ങളിൽ നീ ഉറപ്പായിട്ടും പോകാൻ ശ്രമിക്കണം കേട്ടോ
ഞാൻ തീർച്ചയായും ഞാൻ നല്ലപോലെ ശ്രമിക്കും കാരണം എനിക്കും ഭയങ്കര ആഗ്രഹണ്ട് പോണോന്ന് ഉ പിന്നെ
ആണല്ലേ ഞാൻ ഇക്കഴിഞ്ഞ പൊങ്കാല പോയിരുന്നു ഭയങ്കരമായ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ ക കയറാൻ സാധിച്ചില്ല ജന ജനങ്ങളുടെ തിക്കും തിരക്കും കൊണ്ട് ശ്വാസം മുട്ടുന്ന പോലെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പകുതി വഴിയിൽ വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത് പിറ്റേ ദി വസം പൊങ്കാലയിട്ട് വീട്ടിലേക്ക് മടങ്ങി
ആണോ അതൊരു വിഷ അതൊരു വിഷമിപ്പിക്കുന്ന കാര്യണല്ലോ ഉം
ഹലോ കേക്കുന്നുണ്ടോ
നിനക്ക് കേൾക്കുന്നുണ്ടോ
ആഹ്‌ കേക്കുന്നുണ്ട് ഹലോ
നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ
കേക്കാൻ കഴിയുന്നുണ്ട് പറഞ്ഞോളൂ
നീ പറയുന്നതൊന്നും തന്നെ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല
ആഹ് എനിക്കും അതെ ഞാനും ചോദിച്ചോണ്ടിരുന്ന ഇങ്ങോട് കേക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോന്ന്
ആണല്ലേ
അതെ
ഞാൻ പറഞ്ഞത് എനിക്ക് ക്ഷേത്രത്തിൽ കഴിഞ്ഞില്ല അതുകൂടെ പോകണമെന്ന് - താണ് ആഗ്രഹം
ആഹ് ആഹ്‌ അതല്ലേലും ആ നമുക്ക് ഭയങ്കര വിഷമിക്കുന്ന ഒരു കാര്യം തന്നെയണല്ലേ അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചിട്ട് കേറാൻ പറ്റാതൊക്കെ ആകുന്നത്
അതെ അതെ അതൊരു വിഷമം തന്നെയാണ് എന്തായാലും അടുത്ത തവണ പോകാം എങ്കിൽ ശരി ഞാൻ വെക്കട്ടെ പിന്നീടൊരു ദിവസം സംസാരിക്കാം ശരി